തെരക്കല്ല ഫ്രീയാണ് വൈന്നേരായില്ലേ
ഉം ഇവടെക്കേണങ്കി ഭയങ്കര കാറ്റൊക്ക്യാ കാറ്റ്
തന്നെ
പകല് മൊത്തം വെയിലാര്ന്നു ആഹ് ഇവടെക്ക്യിതാ കാറ്റൊക്കെണ്ട് മഴ പെയ്യോ അറീല്ലാ
ഇവെടൊരു കാറ്റ്ണ്ട് പക്ഷേ മഴക്ക്ള്ളെ കാറ്റൊന്നല്ല വൈന്നാരൻ
എണങ്ങോ ഇത് അങ്ങനെയല്ലാ തോന്ന്ണ് ഇന്നലെ ഭയങ്കര മഴയാത് കൊണ്ട് ഇന്ന്താ കാ റ്റൊക്കെ ഇണ്ടാരുന്നു പക്ഷേ ഉം ഇത് എന്താണാവോ
അതെ
ഉം എന്നിട്ട് ചായക്കുടി പരിവാടിയൊക്കെ ആയോ
ഇല്ല മക്കളൊന്നും എണീറ്റിട്ടില്ല ഓരൊക്കെ ചായ ഇണ്ടാക്കിയെച്ച്ണ് ചായ പിന്നെ ചോറിന്റെ പരിവാടി കഴിഞ്ഞഴിഞ്ഞാ ചായക്ക്ള്ളെ വെള്ളം അവ്ടെ അട്പ്പത്ത് വെക്കും അത് ചായന്റെ ആ സമയാവുമ്പൊ അയില് പൊടിട്ട് അങ്ങനേണ്ട് ഇട്ക്കും
ഉം അനിയമാരുടെന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല
ഇല്ല നോക്കുന്ന്ണ്ട് കഴിഞ്ഞിട്ടില്ല കിട്ടാനില്ലേ ഓര് ഈ കൊഴൽ കെണറിന്റെ വർക്കാ
രണ്ട് പേരും
ആഹ് രണ്ട് പേരും ആ ഫീൽഡിലാ ഒരുപ്പം സീ ഇപ്പം സീസൺ കഴിഞ്ഞു. മഴ പെയ്താ പിന്നെ സീസൺ ഇല്ലല്ലോ. ഓൽക്ക് വേനൽ കാലത്തൊള്ളൂ. അത് വരെ പിന്നെ ഓല് വണ്ടീലൊക്കെ പോകും ഡ്രൈവർമാരായിങ്ങാണ്ട്.
ആഹ് ആഹ് ആഹ്
അങ്ങനൊക്കെ പോകും അപ്പൊ ഇഞ്ഞ്പ്പോ ലോറീല്- അതേപോലെ കൊട്ടവണ്ടി ഒക്കെ ഇണ്ടാവല്ലോ.
ആഹ്
അങ്ങനെ
ഉം ഉം വീട്ട്ല് പോയി നിന്നില്ലാ?
വീട്ടില് ഞാന് അങ്ങനെ ക്കലില്ല ഞാൻ അവിടെ എല്ലാരും പണിക്കോണോണ്ടേ പകലൊന്നും അവിടെ ആരും ഉണ്ടാവില്ല രാത്രിയിലേ ണ്ടാവൊള്ളൂ. പിന്നെ ഞാറായ്ച കണക്കാക്കി പോകും. ഞാറായ്ച പിന്നെ എല്ലാ അവടെ അമ്മിം അച്ഛനും രണ്ട് അനിയന്മാരും ആണ് അയ്ല് അമ്മിം അ ച്ഛനും പണിക്ക് പോകും. ഒരനിയന് കോഴിക്കോടാണ്.
ആഹ്
ഓനങ്ങനെ ആഴ്ചേൽ ഒരൂസേ വരൊള്ളൂ. ഓന് ലീവ് ഒരു ദിവസൊള്ളു ആയ്ചേല്.
ആഹ്
രണ്ടാമത്തെ അനിയന് ഇപ്പ ഇവടെ തിരൂര് ആഹ് കോളേജില് അഡ്മിഷൻ കിട്ടീണ്. അപ്പം നാളെ ചേർക്കാൻ പോണം അപ്പൊ- അമ്മയ്ക്കാണെന്ന്ണ്ടെങ്കിൽ ഈ മാസത്തെ ലീവ് കഴിഞ്ഞിക്ണ്. അപ്പം ഇന്നോട് പോവോന്ന് ചോയ്ച്ച്.
അതെയോ. അവരിങ്ങോട്ട് വരാറൊന്നുല്ല്യാ.?
ആഹ് വെ എന്തേലും പരിപാടിയൊക്കെ ണ്ടാവുമ്പോ വരും.
ഉം
പരിപാടിച്ചാ നമ്മള് ഇവടെ ബർത്ത്ഡെ ഒക്കെ ആഘോഷിക്കല്ണ്ട്.
ആഹ്
അപ്പൊ അങ്ങനക്കെ വരും. ഇഞ്പ്പ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി വരാനായീണ്. അത് ഇക്കൊല്ലഞ്ഞ് കഴിക്ക്ണേക്ക് അതീ അട്ത്ത മാസം പത്താംദി. എല്ലാ കൊല്ലും കയിക്കും. ഇഞ്ഞിക്കൊല്ലം കഴിക്കണ്ടാ വിചാര്ച്ചിക്ക എന്താപ്പത്ങ്ങനെ കൊല്ലം കൊല്ലം
അതൊക്കൊരു രസ അല്ലേ.
രസാണ് അപ്പൊ ആഹ് ആങ്ങ ണ്ടാവുമ്പളേ ഓല് വര്ലൊള്ളൂ. അപ്പൊ പിന്നെ ആഹ് ദ അങ്ങന്യാണ്ട് പരിപാടിയാക്കും. അല്ലാതെ വിര്ന്ന് വെച്ചിട്ട് പിന്നെ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവല്ലോ നാട്ടില്. ഇബടെ അട്ത്ത് ഇവടെ അടുത്തൊരു ഉത്സവം ഇണ്ടേന്നു. അയിന് തലേന്ന് വന്ന്.
ആഹ്
അപ്പ അങ്ങനെക്കെ. അവടെ അതേപോൽതന്നെ അവടെ എന്തേലും ഉത്സവൊക്കെ ഉണ്ടാവുമ്പോ ഇവട്ന്നും പോകും.
അവടെ കാളപ്പൂരാണോ അതോ ആനപ്പൂരാണോ ഞാനാദ്യായി ട്ട കല്യാണം കഴിഞ്ഞേന് ശേഷം ഞാൻ കാളപ്പൂരം കാണുന്ന് ആ ഭാഗത്തൊക്കെ ത്തങ്ങന്യാണ്.
അതെ. ഇവടെ വല്ല്യ വല്ല്യ കാളകള്ണ്ടാവും.
ആഹ് ആനല്ലാണ്ട് എന്ത് പൂരംന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായ്ര്ന്നു. ശ്ശൊ ഇത് ഇജ്ജ് ആനേക്കാ സുഖം ഇതാണെ.
അതെ ആന പേടിയല്ലേ ജീവനുള്ള ജന്തു അല്ലേ.
അതെ ഇത് ഇടയൂല്ല ഒരു കൊഴപ്പവു ഇല്ല. മറ്റേത് ആന എടഞ്ഞിട്ട് ഇപ്രാവശ്യൊക്കെ എത്ര പേരാ മരിച്ചേ. അപ്പൊ തോന്നും പൂരവും വേണ്ട വേലിം വേണ്ട ഒന്നും വേണ്ടാന്ന് തോന്നും.
ആഹ്. ഇത് പിന്നെ ആൾക്കാരെ നോക്കിയാ മതി അങ്ങട്ടും ഇങ്ങട്ടും കച്ചറ ണ്ടാവും. വരവിന്റെ ഒപ്പേ.
ആഹ്.
ചെലോര്ങ്ങനെ നിന്ന് കൊട്ടും മാറിക്കൊടുക്കൂല. അങ്ങൻത്തെ ഓരോരോ പ്രശ്നങ്ങള് വരും.
പൂര് ഇവട്ത്തെ പൂര ആനപ്പൂരായതോണ്ട് നമ്മളടുത്ത് അങ്ങനെ നമ്മൾ ആഘോഷി ക്ക്ന്ന പൂരോന്നും ഞങ്ങടെ വീടിന്റെ അടുത്തൊന്നുല്ല പഷേ ഭർത്താവി ന്റെ വീടിന്റെ അവടെ അവര്ടെ വീടിന്റെ ഉമ്മറത്ത് കൂടെ പോവാ. എത്ര പ ത്ത് പതിനൊന്ന് വേലകളന്നെ അതിലെ പോവും. പിന്നെ അമ്പല ത്തിന്റെ അവിടക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്
അവടെ എന്തോ ഒരു മുത്തശ്ശിക്കാവോ മു അങ്ങനെ എന്തൊക്കൊ ഒര് ആഹ് അവിടക്കൊക്കെ ഞാൻ വന്നണ് ഉത്സവത്തിന്. കാളവരവ്ള്ളെ ആഹ്
ഇത് ചെനവതി ആണ് ചെനവതിക്കാവ്. കേട്ടിട്ടുണ്ടോ? ആഹ് ചെനവതിക്കാവ് ആണ്. ആഹ് അമ്പലം അമ്പലത്തിന്റെ പേര്.
ആഹ് ആഹ് ആഹ്.
പൂരം തന്നെ.
ഏഹ് ഹേ.
ഉം അവടെ രാവിലെ നേരത്തെ പോയി വെളക്ക് വെക്ക്യാ. അവടെ അച്ഛനും അമ്മേം ഹസ്ബൻ്റിന്റെ അച്ഛനും അമ്മേം പോയിട്ട് വെളക്ക് വെയ്ക്കും. എന്നിട്ട് പിന്നെ എന്താ വെളക്ക് വെച്ച് വീട്ടിൽ വന്ന് ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞ് ഒര് രണ്ടര മൂന്ന് മണിയാവുമ്പ അതിലേ വേല പോവും.
ഉം ഉം.
വീടിന്റെ തൊട്ടടുത്തൊരു വീട്ട്ന്നാണ് മറ്റേ വേല ആദ്യം പോവുന്നത്. അത് കാണാൻ വേണ്ടി പോം. ആഹ് ഫസ്റ്റ്ത്തെ പൂരം വേല അവര്ടേണ്. അത് കഴിഞ്ഞാ പിന്നെ പിന്നാലെ ഓരോ ഓരോ വേലകള് വരും. നല്ല രസാണ് ഞാന് അത്രേം എൻജോയ് ചെയ്തിട്ട് കാണുന്ന ഒരു പൂരം അത് മാത്രാ.
ഏഹ്. ഇവടെ ഞങ്ങക്ക് ഇവട്ന്ന് ഉം ഇ ഇവട്ന്ന് ഹസ്ബൻഡിന്റെ വീട്ട്ന്നും ഉണ്ട് ഒരു കാള വരവ്. അതേപോലെ അവടെ വീട്ടിൽ അവ്ട്ന്നും ഇണ്ടൊരു കാള വര വ്. രണ്ടും ഞമ്മക്ക്ള്ള ഉത്സവാ. ഇന്നട്ട് ആ കാളൻ്റൊപ്പാ ഞമ്മള് അമ്പല്ത്ത്ക്ക് പോവാ ചാടി കളിച്ചാണ്ട്.
ആഹ്.
ആഹ് കാളവരവിന്റെ ഒപ്പ എന്തേലൊക്കെ ഇതു ഉണ്ടാവേ ഒന്നെങ്കി അട്ടപ്പാടിയോ നാശിക്കോ അല്ലെങ്കില് തറകളൊക്കെണ്ടാവല്ലോ. അങ്ങനത്തെതും ഉണ്ടാവും. പിന്നെ ആ കരടികളൊക്കെണ്ടല്ലോ. ആഹ് അതുണ്ടാവും ഇങ്ങള് ഏഹ്
അത്പ്പം തൊടങ്ങിയത് തോന്ന്ണ
അത്പ്പോ കഴിഞ്ഞ സീസണിലിങ്ങട് തൊട്ങ്ങിയതാ
ആഹ്
ആഹ് ചെക്കന് ഭയങ്കര പേടിയാ കരടീനെ ഇത്ങ്ങട് എട്ത്ത്ക്കടെ വേര് ആഹ് പഷേ അത്ങ്ങനെ ഒരുമാ ആഹ് അതെങ്ങനെ എട്ത്ത്ക്ക് വരുവേ ആഹ് ഉത്സവത്തിനൊക്കെ പോയാല് ഉം
പ്രത്യേകിച്ച് കുട്ടികളെക്കേ
കുട്ട്യാളെ കാണുമ്പോ ആഹ് ഞമ്മളാണ് ഏറ്റോം ടോപ്പിലാവും നിക്ക്ണ്ടാവാ ഇത് വന്ന്ങ്ങാണ്ട് ഏഹ് ഇത്ങ്ങനെ നോക്കും ഒരുമാതിരി നോട്ടം നോക്കും അപ്പതന്നെ ഞമ്മക്ക് പേടിയാവും പിന്നെ അവട്ന്നിങ്ങ്ട്ട് മാണ്ടി വേരും ഞമ്മളട്ത്ത്ക്ക് പക്ഷേ ഞമ്മളൊന്നും കാ ട്ടൂല പക്ഷെ ഞമ്മള് നമ്മള് വിചാരിക്കും ഞമ്മളെ കാട്ടിന്ന്
ആണല്ലേ
ആഹ്
അതുപോലെ അവിടന്ന് അധികം പോവുന്നത് മറ്റേ പൂതോം തറയും ഒക്കെയാണ് ഇപ്രാവശ്യം അവിടെ തൊട്ടടുത്ത്ടുന്നോ ആഹ് ഇപ്പ അവിടുന്ന് തൊട്ടടുത്ത വീട്ടിന്ന് പോയത് മറ്റേ ഈ പെൺകുട്ടികളുടെ ഡാൻസ് ഇണ്ടല്ലോ കാവടി പിടിച്ചിട്ടും ആ ഡാൻസാണ് ഇപ്രാവശ്യം പോയത് അല്ല അല്ല അവര് വന്നത് പത്തനംതിട്ടക്കാരാണ് ഇ പ്രാവശ്യം വന്ന്
ഏഹ്
ഉം പത്തനംതിട്ടള്ളവര് പിന്നെ കാവ കാവടി കാവടിയൊന്നും ഇപ്പ അങ്ങനെ കാണാറില്ല
ഇല്ലാതൊക്കെ പോയിണ് ആഹ് തലേല് വെച്ചിട്ട്
ആഹ് അതെന്നെ അതൊന്നും ഇല്ലപ്പോ
ഇപ്പല്ല പണ്ട് അതൊക്കെ തന്നെ ഒള്ളേന്നു
പിന്നെ താറയും ഭൂതനം അതൊക്കെയാണ് ഇപ്പൊ ഇള്ളത്
ആഹ് അങ്ങനൊക്കേണ്ല്ലേ ഉത്സവം കഴിഞ്ഞു ഇങ്ങള് കളയാട്ടത്തിനൊന്നും വരലില്ലല്ലോ കളിയാട്ടം കേട്ടണോ അല്ല കളിയാ ട്ടം ഒന്നും അറീല്ല അത് ഇബടെ ഞങ്ങളെ ലാസ്റ്റ് ഉത്സവാണത് കേരള
ഞങ്ങടെ കൂട്ട് ഇന്റൊര് ഫ്രണ്ട് കൂട്ടുകാരി ആ ഭാഗത്താണേ അവളെ കല്യാണം കഴി ചെണ്ണത് കൈപ്പൊറത്ത്ക്കാണ്
ആഹ്
ആഹ് ചെലപ്പോ അവര് കുടുംബായിരിക്കും
ആഹ്
അവളുടെ ഭർത്താവിന് ഇപ്പോ ഓട്ടോ ഓടിക്കലാ പണി
ആഹ്
ഉം
ഓട്ടോണ്ടായാ നല്ലതാ പണിക്കും പോവാ നമ്മളാവശ്യ ത്തിന് മഴ ഇള്ളപ്പളും വീട്ടിക്കൊക്കെ പോവാന്
അല്ല ഇവടെ എങ്ങനെ കുടുംബക്കാര് ആരാന്നാ പർഞ്ഞേ
ഞാൻ ചോദിച്ചത് കലയാട്ട കലയാട്ടത്തിന് പോയിനോ ന്നാ
ഇല്ലേ മുത്തശ്ശ മുത്തശ്ശേർ കാവിൽ ഇണ്ടാവാറില്ലേ അങ്ങനോരി ഇത് പരിപാടി കാളക്കൂത്തോ കാള കാളടെ അല്ല എന്തരു ചെറിയ പാവ
ആഹ അതാവും ആഹ പാവ വെച്ചിട്ട് ആ ഒരു ഒരു ഇത്ണ്ടാക്ക ങ്കിണ്ടല്ലോ അവിടെ ഒരു വിൽഡിങ് ഉണ്ടല്ലോ ബിൽഡിങ് ആ അവിടെ അടുത്താ ഇവരെടുത്തന്ന് ഒരു വരവൊക്കെ ഉണ്ടഅങ്ങിട്ട് ഉം
തോന്നുന്നു മറ്റേ ന്റോരു എന്തപ്പോളേ പേര് ഞാൻ മറന്നു
എന്തോ വീട്ടില് വിളിക്കാ അവളെ പേര് പറഞ്ഞ അറിയില്ല പക്ഷെ അവളെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട് അത് പറഞ്ഞാലേ അറിയുള്ളൂ
ഏഹ്
എനിക്ക് നിങ്ങളുടെ സംസാരം കേട്ടപ്പോഴും അതന്നെ ആദ്യം ഓർമ്മ വന്ന അവളുടെ ഇങ്ങാനും കുടുംബക്കാരാണ് ഇനി
മോളും നെറ്റണോ മോളു
ആഹ അങ്ങനെ ആഹ അതന്നെ അതന്നെ ഗ്രീഷ്മയാണ് അവള് ഒറിജിനല് പേര് മോളൂന്നണ് അവളെ വിളിക്ക്യ ഞാനവളെ ഗ്രീഷ്മേന്ന് വിളിക്കുന്നെകൊണ്ട് ഇവളെ വീട്ടി വീട്ടില് വിളിക്കണ പേര്നക്കറിയില്ല അതെ അതെ ആ അവള്ടെക്കെ കുടുംബക്കാരാ
ആ ഓള എങ്ങനെ അറിയാം
ഓളെ ഇവിടെ ഹസ്ബൻഡന്റെ ഫ്രണ്ടിന്റെ വൈഫാ ഇന്റെ കുട്ടിയുടെ പിറന്നാളിനൊക്കെ അവളും ഞാനും തന്നെയാണ് ആ സാധനങ്ങളൊക്കെ ക്ക എടുക്കാൻ പോയത് ഞൻ എനക്ക് ശബ്ദൊക്കെ കേട്ടപ്പഴേ ഇക്ക അവളണാ അത് ഉറങ്ങന്ന് അവ ആഹ് അവള്ടെ
ഓ
ഇന്റെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ ആ പെങ്ങളെ മോനാണ് ഈ സന്ദീപ്
അതെല്ലേ
സന്ദീപ് അറിയില്ലേ കുട്ടൻ ഓള ഹസ്ബന്റ്
ഉം ഉം ഞങ്ങളൊക്കെ നല്ല ഫ്രണ്ട്സ
അതെ
ഉം ഇന്റെ പെണ്ണിന്റെ പെറന്നാളന്നൊക്കെ ആ ചോദിച്ചു നോക്കോണ്ടു
ആ ഇങ്ങള് ഒരു സാരി ഉടുത്തിട്ട് ഫാൻസി സാരി ഒരു ബ്ലു അ ശെരി യ്ക്ക് അഴച്ചന്ന് പോട്ടെ ട്ടോ നല്ല ഭംഗില്ലേ ഇക്ക് വാങ്ങണം ഇങ്ങനെന്നൊക്കെ പറഞ്
ആ അത ആഹ ശരി
ശരി ആഹ്